വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എന്താ ചായ കുടി ഒക്കെ കഴിഞ്ഞോ എന്തായിരുന്നു ഇന്ന് ചായക്ക്
ഒക്കെ നല്ല വിശേഷങ്ങള്. സുഖം തന്നെയാണ് രാവിലക്കത്തെ ചായ കുടി കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങള് ഇവിടെ ഞങ്ങക്ക് ഇവടെ ഉപ്പക്ക് എന്നും പത്തുമണിയാമ്പൊ ഒരു കഞ്ഞീം കൂട്ടാനും നിർബന്ധമാണ് അത് കഴിക്കാള്ള സമയായി ഇപ്പൊ റെഡി ആയിട്ട്ണ്ട്. ഇപ്പപ്പൊ പൊറത്തൊക്കെ മയക്കെ ആയോണ്ട് പൊറത്ത് തൊടൂല് പണിക്കെറ ഉപ്പ എടയില് വരും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ശീലങ്ങളൊക്കെയുണ്ടോ രാവിലെ ആയാല് ഒരു പത്തുമണിയൊക്കെ ആയാല് ഒരു കാ കഞ്ഞിയോ കൂട്ടാനോ അങ്ങനെ എന്തേലും കഴിക്കുന്ന ശീലങ്ങളുണ്ടോ ഇവിടെ എന്താന്ന് വെച്ചാല് അത് നിർബന്ധമാണ് അത് കിട്ടല്. അങ്ങനെ കൂട്ടാനില്ലെങ്കിലും കഞ്ഞി എന്തായാലും ഉണ്ടാക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ ശീലണ്ടോ
ശീലായിട്ടില്ലേട്ടൊ ഞങ്ങള് കഴിക്കും എന്നേലൊക്കെ കഴിക്കും എന്നൊന്നുല്ല
നിങ്ങളപ്പൊ എന്നും കഞ്ഞിണ്ടാക്കുമ്പൊ കഞ്ഞിന്റരി വാങ്ങ ക്കലാണോ കൊറേ ഒര് ഒന്നായിട്ട് ഒരുമിച്ച് വാങ്ങിക്കലാണോ
ആഹ് ആഹ് ആഹ് അല്ല അല്ലല്ല ഞങ്ങള് ഒരുമിച്ച് വാങ്ങിക്കലല്ല ട്ടോ ഞങ്ങളെന്താ ചെയ്യല് ന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇവിടെ വയല്ണ്ട് വയല് ഞങ്ങളതില് കൃഷി ചെയ്യാറില്ല പക്ഷെ ഞങ്ങളത് പാട്ടത്തിന് കൊടുക്കും ഒരേക്കറ വയല് പാട്ടത്തിന് കൊടുത്തല് ഞങ്ങക്കെര് അഞ്ചാറ് ചാക്ക്‌ നെല്ല് കൊല്ല അതായത് അവരുടെ ലാഭത്തിൽ നിന്നും കുറച്ച് നമുക്ക് ലഭിക്കും അപ്പള് നമ്മളത് കുത്തിക്കും നെല്ല് കു കുത്തിക്കും. ആവശ്യാനുസരണം അങ്ങനെ മില്ലിലൊക്കെ കൊണ്ടുപോയി കുത്തിക്കും ആദ്യം നെല്ല് പിഴുങ്ങണം എന്നിട്ട് മില്ലിലെ കൊണ്ടോയി കഞ്ഞിന്റെ അരിയായി കുതിച്ചെടിക്കും അപ്പൊ അതുണ്ടാകും അത് വീട്ടുലുകുണ്ടാവുമ്പോ പിന്നെ കഞ്ഞി ണ്ടാക്കാന സുഖാണ് ഓഹോ അപ്പൊ നിങ്ങള് അങ്ങനെ ണ്ടാക്കി കഴി ക്കാറില്ലാന്നാണൊ പറഞ്ഞത് പിന്നെന്താ കൃഷികളോ അങ്ങനെ വല്ലതും ഉണ്ടോ
ഞങ്ങൾക്ക് കൃഷികളായിട്ട് അങ്ങനെ യില്ല ചെറിയ രീതീല് ചെറുത പച്ചമൊളക് അങ്ങനെക്കെ ചെറിയ രീതീല് ഒള്ളു ഞങ്ങളധികവും കടയിൽ നിന്നും വാങ്ങലാണ് ഞങ്ങൾക്ക് ആവശ്യള്ളത് പച്ചക്കറികളും അങ്ങനെയുള്ള ഫലപുഷ്ടമായ പഴങ്ങളും ഇനി ഞങ്ങള് പുറത്ത് കടയിൽ നിന്നും വാങ്ങലാണ് സാധാരണ പിന്നെ ആഹ് ഇവിടെ അട്ത്ത്ള്ള ഒരു ഏട്ടന്ണ്ട് കൃഷി ചെയ്യുന്ന അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് കൃഷി ചെയ്യും ഒരു വരുമാനരീതി മാർ ഗമായിട്ടാണ് അയാള് അതെടുക്കുന്നത് അയാള് നമുക്ക് കൃഷി ചെയ്തല് നമുക്ക് തരലൊക്കെയുണ്ട് കടേത്ത സാധനം പിന്നെ നമ്മള് സാധനം കിട്ടാൻ വേണ്ടി നമ്മളാള് അയാളട്ത്ത്നിന്ന് വാങ്ങാറുമുണ്ട് പൈസ കൊട്ത്ത് അപ്പൊ വിശല്യാത്ത സാധനം കിട്ടുവല്ലോ ആഹ് ഇവിടെ ഇള്ള കൃഷിക്കാരന് അധികം മായമൊന്നും ഉപയോഗിക്കാറില്ല അപ്പൊ നമുക്കത് വിശ്വസിച്ച് വാങ്ങ
ആഹ് അങ്ങനെല്ലേ ഓകെ ഓ പിന്നെ എന്താണ് എന്താണിപ്പോഴത്തെ കാലാവസ്ഥൊക്കെ അവിടെ ചൂടായിരുന്നു ഇവിടെപ്പോ കുറേകാലം പ്പൊ രണ്ടീസായിട്ട്മഴയാണ് മഴക്കാലം വന്ന പോലെയുണ്ടിവ്ടൊക്കെ അവിടെ എന്താ അവസ്ഥ
ആഹ് ഇവിടെ ഇതുവരേ നല്ല ചൂടായിരുന്നു ഇന്നലെ രാത്രിപ്പ നല്ല ഒരു മഴ തൊടങ്ങിയത്വ്ടെ പ്പ രാവിലെ എണീറ്റപ്പളും നല്ല മയക്കാലായപോലെ നല്ല തണുപ്പും എണിക്കാൻ തോന്നാത്തൊരവസ്ഥണ്ടാവല്ലോ അതും അതും പോലേ മറ്റേ സ്കൗ ഒരു രാവിലെ തന്നെ ഒരു ഇര്ട്ട് മൂടി ന്നിക്കല്ലോ നേരം പത്ത് പയ്നൊന്ന് മണിയായീണ് ഇപ്പൊഴും എന്നിട്ടും ഒരു രാ ഒരു ഉം രാത്രി ആവനുള്ള ഒരു കാലാവസ്ഥണ്ടല്ലോ അതാണ് ഇപ്പോൾ ഇവിടെ പിന്നെ എന്തൊക്കെയാ നിങ്ങൾ ട്രിപ്പൊക്കെ പോവാറുണ്ടോ ട്രിപ്പ് പോവാൻ ഇഷ് ട്ടമുള്ള ആളാണോ എവിടേക്കാണ് അവസാനമായിട്ട് ലോ ദൂരയാത്ര ചെയ്തത്
ആഹ് ട്രിപ്പൊക്കെ പോവാന് ഭയങ്കരഷ് ട്ടാണ് ഭയങ്കരച്ചാല് അത്രയ്ക്കുഷ്ടാണ് പ്ലസ്ടു കയ്യുന്നതിൻ്റെ മുന്നേണ് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കല്യാണം വിളിച്ചത് ഇനി കല്യാണം കഴിഞ്ഞാല് ചെക്കന്റെ കൂടെ ഒരുപാട് ദൂരയാത്രകളും അങ്ങനെ ട്രാവൽ ചെയ്യാലൊന്നും പക്ഷെ എനിക്ക് എന്റെ ചെക്കന് ന്നറഞ്ഞ ഗൾഫിലാണ് ഒരുകൊല്ലത്തില് ഒരുമാസം ലീവ്ന് നാട്ടിക് ആഹ് ഒരുസമയത്ത് നമുക്ക് ആകെ കൊറച്ച് സ്ഥലങ്ങളല്ലേ പോവാം കഴിയൊള്ളൂ. ഒരു കൊല്ലത്തിലൊരു മാസത്തിനൊക്കെ നാട്ടിലേക്ക് വന്നാല് നമുക്ക് അധിക കുടു ദിവസങ്ങളിലും കുടുംബക്കാരോട്ക്ക് പോവാന്ണ്ടാവും അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടൊക്കെ പോവാനുണ്ടാവും. അപ്പൊ ദൂരയാത്രക്കൊന്നും സാധിക്കാറില്ല ഇപ്പോ ഇനിക്ക് തോന്നാ ഒരു വിദേശത്തുള്ളരാളെ കെട്ടണ്ടായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മളെയും കൂടി അവിടെ വിദേശ ത്ത് കൊണ്ടോയി നിർത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം. നമുക്കിവിടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതിനും സാധിക്കത്തില്ല. അപ്പൊ അങ്ങനൊക്കെയാണ് അവസ്ഥകൾ എന്താ നിങ്ങള് ട്രിപ്പൊക്കെ കൊറെ പോവാറുണ്ടോ എങ്ങോട്ട നിങ്ങള് അവസാനമായിട്ട് ദൂര യാത്രയൊക്കെ ചെയ്തത്.
ആഹ്‌ എനിക്ക് ട്രിപ്പ് പോണതൊക്കെ ഇഷ് ടാണ് പക്ഷേ എന്റെ പുതിയാപ്പളക്ക് ട്രിപ്പ് പോണത് അത്ര വല്യ ഇഷ്ടല്ല ഓർക് ഇവിടെ ഇങ്ങനെ വീട്ടിലിരിക്കണം. ഫ്രീ ആയിട്ട് ഇരിക്കണം ഫോണ്‌മ്മെ കളിക്കണം അങ്ങനത്തെ മ ഒരു മെന്റാലി ലിറ്റിയുള്ള ആളാണ് ഞാനാണെങ്കി നേരെ തിരിച്ചും. ഇൻക്ക് ഫോണമേലധികം കളിച്ചില്ലേലും വലിയ പ്രശ്നൊന്നുല്ല എവ്ട്ക്കേങ്കിലൊക്കെ പോയാ മതി. ഇപ്പൊ കൊറെേ ദൂരെ ന്നും ദൂരത്തൊന്നും പോയില്ലേലും അറ്റ്ലീസ്റ്റ് ഇപ്പൊ തൊട്ടടുത്ത ള്ള നല്ല അടിപൊളി ചായക്കടകളൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെ വൈകുന്നാരൊക്കെ ആകുമ്പോ അങ്ങട്ടേലും ഒന്ന് എറങ്ങിയാ മതി. നമ്മള് സ്ത്രീകൾന്ന് പർഞ്ഞാല് അധികവും അടുക്കളയിലല്ലേ ഉള്ളത് അപ്പൊ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന നമുക്ക് ഇടക്ക് ഒന്ന്പൊ പൊറത്ത്ക്കെറങ്ങാൻ കഴിയാന്ന് പറയ്ണത് അത് മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഉണർവ് നൽകുമല്ലോ അപ്പോ ഞാന് എന്റെ ഹസ്ബൻഡ് വെരാൻ കൂട്ടാക്കൂല എങ്കിലും വാശി പിടി ച്ച് ഞങ്ങള് അധിക ദിവസങ്ങളിൽ വൈകുന്നരങ്ങളില് ബീ ച്ചിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഈവനിങ് ചായൊക്കെ കൊടുക്കുന്ന ഒരുപാട് പുതിയ പുതിയ കടകള് ഇവിടെ തുറന്നിട്ടുണ്ട് അങ്ങോട്ടെങ്ങോട്ടെങ്കിലൊക്കെ ആയിട്ട് ഞങ്ങള് പോകാറുണ്ട് അതുപോലെ തന്നെ ഏഹ് നിർബന്ധിച്ചിട്ടാ മക്കള് ചെറിയ കുട്യാണ്ള്ളത് ഇപ്പൊ ചെറിയ കുട്ടിയൂടി ആയപ്പോ ഹസ്ബൻഡ് തീരെ എവിട്ക്ക് പോരാതായി. നല്ല ഓവർ കെയറിംങ്ങുള്ള ഒരു ഹസ്ബന്റ ണ് ഇന്റേതിട്ടോ അപ്പൊ നമ്മള് എവിട്ക്കേങ്കിലൊക്കെ ഒന്ന് ബൈക്കുമ്മെ ല് കാറിലെന്നെയിക്കോട്ടെ പൊറത്തിറങ്ങിയാല് അത് കുട്ടിക്ക് ദോഷാവും അങ്ങനാവും ഇങ്ങനെയാകും അത് ഇത്ന്നൊക്കെ പറഞ് അങ്ങനെ മൊട ടക്കും എങ്കിലും ഞാൻ വാശി പിടിച്ച് പിന്നീ പുറത്തൊക്കെ പോവാറുണ്ട്. എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെയാണോ ഹസ്ബൻഡ് എതിർത്ത് നിക്കാറുണ്ടോ
ഇല്ല ഇല്ല ഇവിടെ ഹസ്ബൻഡ് എതിർത്ത് നിക്കാറില്ല ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് ഗൾഫിലാണ് കൊല്ലത്തില് ഒരു മാസത്തിന് ലീവിന് വരു അപ്പൊ പിന്നെ ആ ഒരു ലീവ്ന് വരുന്ന സമയം ഞങ്ങള്മാക്സിമം എൻജോയ് ചെയ്യുന്നു പുറത്ത് പോയി ട്ടാണ് എന്നുണ്ടെലും അങ്ങനെ കുടുംബക്കാരെ വീട്ടിൽ പോയിട്ടാണ് എന്നുണ്ടെലും അങ്ങനെ ഞങ്ങള് മാക്സിമം എൻജോയ് ചെയ്തു അപ്പൊ അതിനൊക്കെ പർഞ്ഞാല് വളരെ ഒരു സന്തോഷം കിട്ടലും ആ ഒരു സമയത്തല്ലേ നമുക്ക് ഇപ്പോ ഒര് കൊല്ലം നമ്മള് ആ ഒറ്റത്തടിയായിട്ട്ങ്ങനെ നിക്കും. ഒര് കൊല്ലത്തിന് ശേഷം ഒരു മാസത്തെ ലീവനാണ് നമ്മള് ഹസ്ബൻഡുമാര് നമ്മുടെ നാട്ടിലെക്ക്‌ വരുന്നത് പ്പ നമ്മള് കിട്ടുന്ന സമയം നമ്മള് ആ ഇവിടെള്ളോരൊക്കെഒന്ന് പറയല് ഇവിടെ വീട്ടിലുള്ളോരൊക്കെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയലെന്നെ ഓ ഓലൊരു മാസത്തിന്ങ്ങട്ട് വരും ങ്ങട്ടൊക്കെ പെണ്ണുങ്ങളെ ബക്കില് തൂങ്ങി അങ്ങനെ നട ക്കും അങ്ങൻത്തെ പറച്ചിലുകൾ വരെ ഞങ്ങള് കേട്ടിട്ടുണ്ട് ഇന്റെ ഹസ്ബൻഡ് പൊ പൊ പൊറത്തു പോകാൻ ഇഷ് ടമുള്ള ഒരാളായത്കൊണ്ടാണ് ഇങ്ങനെ ഇപ്പ അപ്പൊ ഞാൻ കരുതാറുണ്ട് ട്ടോ ങ്ങള് ഫുൾ ടൈം ഒരുമിച്ചാണെന്നുണ്ടെങ്കില് ഞാ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റിയിരുന്നെങ്കില് നമുക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാമായിരുന്നു ഒരുമിച്ച് സമ്പാദി ച്ച് സേവ് ചെയ്ത് വെച്ചാല് പണങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചാല് ഒരുമിച്ച് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പ റ്റുമായിരുന്നു എന്നൊക്കെ ഞാൻ കരുതിക്ക്ണ് പക്ഷേ നമുക്ക് ദൈവം ഓരോ വിധികളല്ലേ ഇനി എന്റെ പഠിത്തമൊക്കെ പൂർത്തിയാക്കിട്ട് ഹസ്ബന്റിന്റെ അടുത്ത് പോയി ഒരുമിച്ച് ജോലി ചെയ്യണം എന്നൊക്കെയുണ്ട്
ആഹ് ഓക്കെ ഓക്കേ ഏറ്റവും നല്ലത് അത് തന്നെയാണ് അങ്ങനെട്ടോ നമ്മളിങ്ങനെ ലോങ് ഡിസ്റ്റൻസായിട്ട് നിക്കാന്ന് പറിണത് അത് നമ്മുടെ സമൂഹത്തിലും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇടങ്ങേറുണ്ടാക്കുന്ന ഒന്നാണല്ലോ സമൂഹത്തിലാണെങ്കില് നമ്മൾ ഒറ്റക്ക് നിക്കുമ്പോ നമുക്ക് പ്പങ്ങനെ പുറത്തു പോകുമ്പോ അത് ആളുകളൊക്കെ ഇങ്ങനെ നോ ഓഹ് ഓളങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു അവളുടെ പുതിയാപ്ല ഗൾഫി ലാണ് ന്നിട്ടും അങ്ങനെ തെണ്ടി നടക്കുന്നു ന്നു അങ്ങനത്തെ ഒരുപാട് ടോക്കിംഗ്സ് അതിലുണ്ട് ഇപ്പൊ രാത്രി ഒക്കെ പറഞ്ഞാല് കുടുംബം മുന്നോട്ട് പോണ്ടത് ഉണ്ടല്ലോ അല്ലേ